ഞാനേ പറയാനുള്ളതാണ്ട് പറയും ഉം ഓ തീരൊല്ലേ നിനക്ക് വല്ലതും ആ ക്കല്ലോ കിട്ടുന്നുണ്ടോ
എന്തോന്ന്
അല്ല റിസീവറ് കോളറ് റ്റു ആ ഓഫറുണ്ടല്ല
എനിക്ക് തേങ്ങ കൊല കിട്ടും
ഇതിലത്തെ എടുത്തിട്ടില്ലന്നോ വലിയ നീ
ഇല്ല ഇല്ല ഇല്ല
മറ്റേല്ല മറ്റേല്ല കിട്ടിയായിരുന്ന
ഇല്ലടി
ആ
അകൗണ്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്റേല് ഇനി എടി എനിക്ക് ഇനി തീർക്കാണ്ടോ ഞാൻ തീർത്തില്ല
ഓ ഓ
ആ അങ്ങനെ ഇങ്ങനെ പറഞ്ഞടി ആ ഒരു ടോക്സിക് ആ ചെർക്കൻ ഇങ്ങനെ പറയ ഞാൻ പോലും സ്വപ്നത്തി പോലും വിചാരിക്കുന്നില്ല ഇങ്ങനെയൊക്കെ കാണുമോ അത് അയാ അത്രയും ആലോയ്ക അത്രയും ക്രൂക്കഡ് മൈൻഡ അത്രേ ആലോയ്ച്ച് വെച്ചിട്ടുണ്ട് ചത്താൽ ലോൺ തീരും എന്നറിയാം
ആ
ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമ ഇപ്പൊ കൊറേ ദിവസം കൊണ്ട് എന്നോട് പറയുന്നുണ്ട് ആ കുട്ട ആ കുട്ടീന്റെ അടുത്ത് അയാൾ പറയുന്നുണ്ട് ഒന്ന് ചാവോ തിരിച്ചാവോ പ്ലീസ് തിരിച്ചാവോ
ശരി ശരി നീ വേറെ വല്ലവും പറ തിസ് കണ്ടന്റ് ഈസ് സോ സോ സെൻസിറ്റീവ്
ആര് പറഞ്ഞി അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ പെണ്ണുങ്ങൾക്കൊക്കെ പറ്റുന്നത് ഇതിനായിട്ട് നിന്റെ ടീച്ചർ എന്ന ഒര് രീതിയിൽ നീ ശബ്ദം ഉയർത്തില്ലെങ്കിൽ ആരു ഉയർത്തും
ആഹ് അയ്യോ ഉയർത്ത ആളൊക്കെ ഉയർത്തിതിക്കൂടു ഉയർത്തും പറ്റത്തില്ല നമുക്ക് ഒരാളെ പറയാം
കൊച്ചു പിള്ളേർക്ക് പോലും ഇപ്പട്ട ഇങ്ങനെ എന്തൊക്കെ ഓരോരോ കൊച്ചു പിള്ളേര് ഇപ്പോഴന്നും ആർക്കും ഒരു നല്ലൊരു സ്നേഹം ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഡസ്ടോ
സത്യ നിനക്കട്ട നീ ഇതില് പോവോ മറ്റേ പ്രിയദർശിനി കേസാർടിസില്
ആ അ ഓ എന്താ എനിക്കറിയല്ലേ നമ്മുടെ താഴക്കൂടെ ഏതത്ര എതിർശീന ഉണ്ടന്ന്
ഏ് ഉണ്ണറില്ലേ ഉണ്ടല്ലോ കടക്കിലോട്ട് അതീ അഞ്ചിലോട്ടാ അല്ല അഞ്ചിലോട്ട് ഇോ ല്ല അഞ്ചൽ പൂുന്ന ലൂര് ഒരു കെ എസ് ആർ ടി സി
അത ഇതിില്ലന്ന് മണിടു
അല്ലേ ഇതിലെ ഉണ്ടായിർുന്ന രീ
നീ ഒരു മൂന്ന് വർഷം എവിടന്ന് അങ്ങോണ്ട് അത് ന കഴിഞ്ഞ ദിവസം ഞൻ ബസ്സ് മാർക്കരു നിന്റെ വീണ്ട അതില കൂടെ വന്നത്
ഏ എന്നിട്ട് എവിടാ ഇറക്കി
എവിട ആൽത്തമ്മൂട്ടി പോയരുന്നു ആൽത്തമ്മൂട്ടിയല്ല എവിടാ ഇറങ്ങിയ കടക്ക് പോയിറങ്ങിയ
ഏ എപ്പഴ
ഉച്ചയ കഴകടി ഈ പെണ്ണിഞ് വയ്യാതെ ഇറന്ന് വിളിക്ക് വിടിച്ചപ്പോത്തേക്കും ഇങ്ങോട്ട് ഒ ഒറ്റ ബസ്സല്ല ഒരു ബ ണ്ട ആല കടയ്ക്കൽന്നേ ഞാൻ ശ്രദ്ധിച്ചോളൂ ഞാൻ കേയറിനല്ല പൊനു ആ ചുണ്ട ഇനി കേയറാത്ത മല കുുന്നൊന്നുമല്ല
നിനക്ക് പിന്നെ സി പി സ്കൂളിന്റെ അവിടെ ഇതിലാണ് വന്നെങ്കിൽ സി പി സ്കൂളിന്റെ അവിടെ ഭയങ്കം നടന്നു നോക്കും
ാപ്പൊക്കെ അതെ ഞാൻ അതങ്ങങ് മറന്ന പോടി ഞാൻ പക്ഷെ എനിക്ക് എവിടെ എത്തിയപ്പോാണെന്ന മനസ്സിലായത് മ ശരണിന്റെ വീടൊക്കെ മാറല്ലേ ശരണിന്റെ വീടൊക്കെ അങ് മാറിപ്പോയി എനിക്ക് എിക്കത് മറ്റില്ല പൊടിച്ചീറെ വഴി കണ്ടപ്പോാണ് എനിക്ക് മനസ്സിലായത്
ആ അല്ല പൊടിച്ചി പൊടിച്ചിയിലെ വഴി കഴിഞ്ഞിട്ടെ വരുമ്പഴല്ലേ സി പി സ്കൂളിന്റെ വഴി
എടി ഞാൻ കടക്ക് ടിക്കറ്റ് എടുത്ത് എനിക്കറങ്ങ ഞാ കൊറ നാളായില്ലേ അതില് വന്നിട്ട് എനിക്ക് ഓർമ്മ വന്നില്ല
ഓ അങ്ങനെ
അങ്ങനെ ഏതൊക്കെയോ ഏതിലേക്ക് കറങ്ങി കറങ്ങി ആറ്റോറത്തൊരു കമ്പലംണ്ട് അയിൻറ അകത്തോടെ വായിക്കോടെ വെളി വന്ന
നീ പിന്നെ കോളേജിൽ പോയിട്ടന്ന
ഒരു താണയംങ്ങാണ്ട് അതിനകത്ത് കയറി ഇറങ്ങിയിട്ടുണ്ട്
ഉം
നീ പോയിട്ടണ്ടാ
ഇല്ല പോണം എന്നൊക്കെ ഉണ്ട് എന്തിനി ഇവിടെ മുമ്പേ പഠിച്ച സ്കൂള പുളന്നാങ്ങനെ കൊണ്ട് അതിന് ഒരുല പോവില്ല
വയല
ആ് ആഹ കുട്ടിക്കാട് വായലയാോ പോന്ത അവിടെ അങ്ങനെ മെമ്മറീസ് ഒന്നും ഇല്ലല്ലോ ആകഴച്ച് പോൂന്നെ വലിയ ക്ലാസ് ഉണ്ടായിരുന്നോളു അവിടെ പോവാ അവിടെ പോണുന്നൊന്നു എനിക്ക് ഇങ്ങനെ അവിടെന്നനിക്ക് പോകണന്നുണ്ട് പക്ഷെ അത് ഇപ്പ ഞാൻ പോകൂല ഇതൊക്ക് ജോലി ആയിട്ടേ പോകണ ചോദിച്ചല്ലോ പറയണ്ടേ പിന്നെ എനിക്ക് തോന്നി ഇടക്ക് ഞാൻ പോയാരുന്ന്
ആ
ഇടയ്ക്ക്ന്ന് പറയുമ്പോ ഇപ്പഴല്ല ഒരു ഒ രണ്ടു വർഷത്തിലങ്ങാണ് മുന്നേ ജസ്റ്റ് അതികത്തുന്ന് കയറിയായിരുന്നു കോമ്പൗണ്ടില് പിന്നെ ടീച്ചർമാരൊക്കെ വല്ലപ്പോഴും കാണും അതുകൊണ്ട് ഒരു മിസ്സിംഗ അല്ലെങ്കലും മിസ്സി- ല്ല നടക്കല അവിടെലൊക്കെ വച്ച് കാണ-
എടി പണ്ടൊരു ആരതി ഉണ്ടല്ലോടി അവളെ കാണാറുണ്ടാ
നമ്മടെ ക്ലാസ്സിൽ പഠിച്ചേ അവളെ പിന്നെ കാണാറൊന്നുമില്ലടി എനിക്ക് തോന്നുന്നു ഞാൻ അവളെ എന്നാ ഇപ്പ നമ്മള് ഇലക്ഷന് മുന്നേ ഒരു ഇലക്ഷൻ ഇല്ലായിരുന്നാ അന്ന് കണ്ടാരുന്ന് അന്ന് കണ്ടാരുന്നു അന്ന് ഇല്ല കല്യാണം ഒന്നും കഴിഞ്ഞില്ല കള്ളി ഇതുവരെ കഴിഞ്ഞില്ല എന്നാണന്റെ വിശ്വാസം ഇപ്പഴങ്ങാണം കഴിഞ്ഞ എന്നറിഞ്ഞ് കൂടാ അന്ന് വരെ കഴിഞ്ഞില്ലാ രുന്നു
കല്യാണമൊക്കെ ആയെങ്കില് അവള് പറയുവാരിക്കൂല്ലോ പിന്നെ നടത്താനൊക്കെ കാശ് വേണ്ടേ അവളിപ്പോ ഇവിടെയല്ലല്ലോ താമസം മറ്റേത് സ്കൂളിന്റെ അവിടെ ആയിരുന്നല്ലോ ഇപ്പൊ വേറെ എവിടെ മറ്റേ ഇവിടെ ആറ്റിങ്ങ ഇല്ലേ അല്ലടി ആ നമ്മുടെ കുറ്റിക്കാട് സ്കൂള് നിനക്ക് ഓർമ്മയില്ലേ നമ്മളവിടെ ചേ ച്ചീടെ കല്യാണത്തിന് പോയത് ആ അത് തന്നാ ഞാനും പറയുന്നേ
ദേവുവിനെ കാണാറുണ്ടാ
ഇല്ലടി അവരെ ആരെയും കാണാറൊന്നുമില്ല അവരെയൊന്നും അറിഞ്ഞ് അറിഞ്ഞ് കൂടെന്നല്ല അവരെ ആരെയും കാണക്കമൊന്നും ഇല്ലല്ലോ നമ്മള് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വല്ലപ്പോഴും കാണുവായിരുന്നു അഞ്ചല് വെച്ച്
ദിദിയ
ഉം അവരൊക്കെ കണ്ടിട്ടേ കാലം കുറെയായി ആരേം കാണക്ക ഒന്നുവില്ല
അയ്യോ ഇന്റേൺഷിപ്പ് കഴിഞ്ഞല്ലേ
ഓ ഇന്നത്തോടെ കഴിഞ്ഞു ഇന്റൻഷിപ്പ് കഴിഞ്ഞു
അപ്പൊ നാളെതൊട്ട് ഇനി ക്ലാസ്സിന് പോയാ മതി അല്ലേ
ഓ ക്ലാസ് ഫുള്ള് ഇനി പ്രാന്താണ് ഇഷ്ടം പെന്റിങ്ങ് കിടക്കുവാ ഇന്റേൺഷിപ്പിന്റെ എല്ലാം എഴുതി തീർക്കണം പിന്നെ കൊറേ നോട്ട് പെന്റിങ് വർ- ർക്ക് പെന്റിങ് എനിക്കൊന്നും അറിയൂല ഫ്രാന്തെന്ന് വച്ചാൽ ഭ്രാന്ത് ഓ ഉണ്ടെന്നോ അല്ലേന്ന് ചോദിച്ചാ അതേ ഉളള് വയ്യാ എഴുതാനും വെട്ടാനും ഉണ്ടാക്കാനും ഭ്രാന്താ അതിന്റെ കൂടെ ഇതിന്റെയും കൂടെ പരീക്ഷയും ഇനിയിപ്പൊ ഇതുണ്ട് ഈ മാസം അടുത്ത മാസം എന്തൊക്കെയൊ പരീക്ഷ ഉടനെ വരും കമ്മീഷൻ ഉണ്ട് എനിക്ക് അറിഞ്ഞൂട എല്ലാം കൂടെ എങ്ങനെ തലയിലാവുന്ന് എനിക്ക് അറിയത്തില്ല പ്രാന്താണ് കോളേജിൽ പോണ കാര്യം ആലോചിക്കുമ്പോഴ അങ്ങ് മടുപ്പാണ് ഈ അഞ്ചു ദിവസം ഇവിടെ പണി ഉണ്ടായിരുന്നെങ്കിലേ ഇച്ചിരി ഒരു സമാധാനം ഉണ്ടെടി ഈ കോളേജിൽ പോകുമ്പം അന്തരീക്ഷം മൊത്തം വ്യത്യാസവാ ഒന്നാമത് ക്യാമ്പ് കഴിഞ്ഞപ്പോഴേ എല്ലാവരും തമ്മിൽ എന്തോ അകൽച്ചയാണ് എനിക്ക് അറിയൂല്ല എന്തുവാടെ ഓരോരുത്തർക്ക് എനിക്ക് ആരുവായിട്ടും പ്രശ്നം ഇല്ല എന്റടുത്തും ഇല്ല അല്ലാതെ ഞാൻ മാത്രമല്ലല്ലോ ക്ലാസ്സിലുള്ളേ ആ ഗ്രൂപ്പിസം എന്തൊക്കെയാന്ന് വെച്ചാ എനിക്കറിയൂല്ല എന്തൊ ക്കെ എനിക്കറിഞ്ഞുകൂടാ ക്യാമ്പ് സത്യം പറഞ്ഞാ ഇല്ലങ്കിൽ ഫോൺ അ സംഭവങ്ങൾ അടിച്ച് പിരിഞ്ഞങ്ങ് പോയാലും വേണ്ടൂല്ല സമാധാനമായിട്ട് ക്ലാസിൽ ഇരിക്കായിരുന്നു ഇപ്പൊ സത്യം പറഞ്ഞ അവിടെ ചെന്ന് ഞാൻ ഇവിടെ ഈ അഞ്ചു ദിവസം സ്കൂളിൽ ചെന്നിരുന്നപ്പോ ആണ് അവിടെ ഇരിക്കുമ്പോ ആ ഉണ്ടാവുന്ന ആ ഒരു ഫീല് മനസ്സിലാവണെ ഓ അവിടെ ഇരുന്ന് ഈ പോണ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് നെഞ്ചു വേദന എടുക്കുന്നു.
ഒറ്റപ്പെട്ട ഒറ്റപ്പെടലാണോ
ഒറ്റപ്പെടുവോന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ കൊള്ളത്തില്ലടി ഒറ്റപ്പെടുവോന്ന് ചോദിച്ച് കഴിഞ്ഞാ അങ്ങനെ അല്ല ഒറ്റ ഒറ്റക്കാണേലും എനിക്കൊന്നും ഇല്ല മൊത്തത്തിലെടി ക്ലാസ് മൊ മുറ്റത്തി പിള്ളേർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും അകൽച്ച ഇപ്പോഴും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ഒന്ന്ും കഴിഞ്ഞിട്ടില്ല എന്തൊക്കെയണോ എന്തോ പിന്നെ മൊത്തത്തി മാറി ഒരു സൈഡ് പിന്നെ രണ്ട് മൂന്ന് ബെഞ്ചുകാര് രണ്ട് ബെഞ്ചാണ് അവരൊക്കെ എന്തൊക്കെയാണ എനിക്ക് അറിഞ്ഞിട്ട എനിിക്കങ് അപ്പുറത്തരു സൈഡുണ്ട് അവര് കുഴപ്പൊന്നുമല്ല ഇപ്പറത്തെ ഞാനൊക്കെ ഇരിക്കുന്ന സൈഡിൽ ഇവിടെയാണ് ചെയ്യയുംന്നുന്നത് ഇവിടത്തെ ആൾക്കാരെക്കാടും വലിയ മാറ്റം ഇവിടെ ഇരുന്ന് നമ്മുടെ ബെഞ്ച് ഇരുന്ന് പോലത്ത ബെഞ്ച് മാറി മൊത്തത്തി മാറ്റി ോണടി അവർ ഒരു
ഈ മാത്രം ഒള്ളടെരത്ത ഒച്ച ഈ മാത്ര അടടുക്ക
അല്ല ഞാൻ ഒറ്റേ നല്ല എൻന്റെ കൂടെ പറരെണം ഉണ്ട് ഹരിപ്രിയ എനിക്കാണെങ്കിൽ അത്തമനെ കിട്ടുന്ന എല്ലാം വള്ളികളാ ഇതൊരു വള്ളിയാ ഇതാണെങ്ക അ എല്ല റ്റേ ഇമേജ് കോൺഷ്യ ആണ് അതുകൊണ്ട് ഇ ശിവു മത്തിയ പങ്കര മടി എല്ലാ കാര്യങ്ങളും ചെയ്യും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യണം ആദ്യം ചെയ്യണം അങ്ങനത്തെ ടൈപ്പാണ് എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് ഇവക്കാണ് കൂടുതൽ പ്രശ്നം ഇവിടെ പ്രശ്നമൊത്തവ എന്റെറ ഇടുതല്ലേ പറയുന്നത് അത് കേട്ട് തീരാന്ന് പറഞ്ഞാ എനിക്ക് സമയമ ഇല്ല
ഉ
ല്ല ആന്നടുക്ക്ും മനുഷ്യര അതുകൊണ്ട് സമാധാന ഇല്ല കോളേജിൽ ഇങ്ങൊണ്ട് കോളേജിൽ പോവാ താല്പര്യമേ ഇല്ല ക്ലാസ്സിലറണ്ണ കാണിക്കുന്ന ഞാൻങ്ങനെ ഏ
സ്കൂളിൽ പോകുമൻ പറ്റ കത്തിക്കണോ
സ്കൂളിൽ പോകുമ്പോൾ നമ്മള് മൂന്ന്ുേരാ പോകണം ഞാനും വേറെ രണ്ടപേരു ഉണ്ട് നമ്മള് മൂന്നുേും കുഴപ്പില്ലട അവപ്പ സഡ രണ്ടു പേര അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് പക്ഷെ എന്നെ അവരങ്ങനെ ഒറ്റപ്പെടുത്തന്നില്ല നമ്മൾ മൂന്നര ഒരുമിച്ചുന്ന എല്ലാ കാര്യങ്ങളും നിക്കുന്ന ഇവര് കൊഴപ്പൊന്നുമല്ല അല്ലാ
അപ്പൊഈ ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പൊ ഇന്റേൺഷിപ്പ് നടത്തു
ഏ അല്ലെ എല്ലാർക്കും ഈ സമയത്ത്ന്നെട എല്ലാർക്കും ഇതേ ടൈം ആണ് പല പല സ്കൂള് പലമ്പഴ സ്കൂൾ എന്ന് വച്ച് മൂന്നു പേര് രണ്ടു പേരൊക്കെ ഒരുമിച്ചാണ് പോണം
ഓ അപ്പൊ നാളെ വീണ്ടും ബാക്ക് ടു ലൈഫ്
ായ അപ്പൊ നാളെ വിളക്ക് ഉം നാളെ വിളക്ക
ഇന്ന് വിളക്കേ
ആ ടൈമില്ല കൊറച്ച് എഴുതാ ഉണ്ടായിന്ന് ആ ഓെടി ന അങ്ങോട്ട് വിളിക്കാം